ആഹ് ആഹ്
ആഹ് കേക്ക്ണ്‌ണ്ട് ഇങ്ങൾക്ക് കേക്ക്ണ് ല്ലേ ആഹ് എന്തൊക്കെ വിശേഷം എന്താ സുഖം അങ്ങനെ പോകുന്നു
ആഹ് എല്ലാ പണിം കഴിഞ്ഞോ ഫ്രീയാ
ആഹ് കൊറച്ച് ഫ്രീ ഇപ്പ ആവുന്നുള്ളു കാരണം വെള്ളത്തിന്റെ ബുദ്ധിമുട്ടേ മോട്ടർ നന്നാക്കലായോണ്ട് വെള്ളല്ല അപ്പം അപ്പൊ വേഗം എല്ലാ പണി കഴിച്ചു പാത്രങ്ങളൊക്കെ മോറി വെച്ച് ഇഞ്ഞ് രാത്രിക്കത്തെ ഫുഡ് കഴിച്ച പാത്രം കൂടി ഇണ്ട്
ആഹ് ശരി
ഈ നേരത്തൊക്കെ വല്ല റെസ്റ്റോറന്റ്ക്കും പോക നല്ലത്
ആഹ് ആ വെള്ളല്ലാത്ത ടൈമ് വെള്ളല്ലാത്ത നോക്കണ്ട
ഇത് ഫുഡ് ഇണ്ടാക്കാനും വെള്ളം വേണം ഫുഡ് ഉണ്ടാക്കിച്ച പാത്രം മോറാനും വെള്ളം
ഫുഡ് ഇണ്ടാക്കാനല്ല മെയിന് നമ്മക്ക് ഫുഡ് കഴിക്കാള്ളതാണ് പ്രശ്നം ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നമ്മക്ക് ആ വ പാത്രം അങ്ങനെ ഇടാനായിട്ട് കഴിയൂല
ആഹ് അതന്നെ ഫുഡ് ഇണ്ടാക്കാന് വെള്ളം വേണം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല പാത്രങ്ങള് കൊറച്ചണ്ട് അതും അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോ ഉള്ള പത്രങ്ങള് ഉണ്ടാവും അതും മോറി വെക്കണം പാത്രങ്ങള് മോറിച്ച് ഇതിലേറെ നല്ല വലോം ഹോട്ടലും പോയി കഴിച്ചു കൈ ഴെകി പോന്നാ മതി
ആഹ് പിന്നെ അവിടെ എഹ് കെണറ് എട്ത്ത്ണ്ടാവുലേ ഇങ്ങളെ കെണറില് ഇപ്പം നന്നാക്കിയതാ ല്ലേ
ആഹ് കെണറ് നന്നാക്ക്ണ പണിയാണ് റിങ് എറക്കിയാണ്ട്
ഏഹ് അത് ശരി
ഇപ്പൊ അയിന്റെ പണി കഴിന്താ എന്താ അപ്പർത്തുപ്പർത്തൊക്കെ ഇതന്ന
ഇപ്പൊ പിന്നെ എല്ലോട്ത്തുണ്ട് ഇപ്പൊ കെണറ് നന്നാക്കലും ഇപ്പൊ എല്ലോട്ത്തുണ്ട് മഴ ഇണ്ടായിനിയോ അവ്ടെ
ഹാവൂ ഇവ്ടെ മഴ ഇണ്ടേ മോട്ടറും കേടന്ന്
അപ്പം നമ്മളെ അ ആ ആവശ്യങ്ങൾക്ക് ബാത്റൂം ആവശ്യങ്ങൾക്കൊക്കെ ഈ മഴ വെള്ളം നല്ല സ്ഥലത്ത് വെച്ച ഇടുത്തൂടെ
ആഹ് മഴ വെള്ളം തന്നെ ഇട്ക്ക്ണെ ബാത് റൂം ആവശ്യങ്ങൾക്കും പിന്നെ വല്ല്യ കുടുക്കയൊക്കെ മോറാൻ ഇപ്പ ഞാൻ തൽക്കാലം മഴ വെള്ളം ഇട്ത്തേ മഴവെള്ളം നേരെ വന്ന് വീണത്ണ്ട്
ആഹ് ആഹ് ആഹ് അല്ല മഴവെള്ളം ഏറ്റവും ശുദ്ധിയുള്ള വെള്ളം മഴവെള്ളം ആണല്ലോ നേരിട്ട് കിട്ടാണെങ്കി
ആഹ് പക്ഷെ നമ്മക്കതൊര് ഇതാണ് നമ്മളെ വിചാരം പൈപ്പ്ത്തെ വല്ല്യ വെള്ള ല്ല വെള്ളംന്നില്ലേ ന്നാലും അതന്നെ പാത്രം മോറാനൊക്കെ എട്ക്ക്ണത് ഇന്നാലും മോറി ഇനിയിപ്പോ അതോണ്ട് മോറിയാലും ഭക്ഷണം ഉണ്ടാക്കുമ്പളോ അല്ലെങ്കി പിന്നീലൊക്കെ നല്ല വെള്ളട്ത്താലും കൊഴപ്പല്ല
ആഹ് അഹ്
അല്ലാതെ ഒരു പാത്രം ഇതൊക്കെ മോറാൻ എത്ര വെള്ളം വേണം
ഏതായാലും ഇങ്ങളെ കിണർ നന്നാക്കിയ ടൈമില് ഇങ്ങക്ക് മഴ കിട്ടിയത് നല്ല
ആഹ് കെണറ്റില് അത്യാവശ്യക്കെ വെള്ളക്കെണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പക്ഷേ കെണറ് നന്നാക്കണതിന് മുന്ന് വള്ളണ്ടായിനി പറ്റ കയ്യും കര്തിയാ നന്നാക്കിയെ ഇപ്പൊ മോട്ട്റും കേടന്ന്ണ് മോ ട്ട്റ് അവര് ഊരിട്ടപ്പാെ പൈപ്പ് എങ്ങാനും പൊട്ടിയെണു ഇനി അതെരാള് വന്ന് നന്നാക്കിട്ട് വേണം
അത് ശെരി ഉം
ആകപ്പാടെ സ് സേടാണ് അർണ് ഇങ്ങള് പാെർത്ത്കാെക്കെ പോവല്ണ്ടോ ഫുഡ് കെയിക്കാന്
ഇല്ല ഞങ്ങള് പാെർത്ത് പോവലില്ല ഓലപ്പ ഇവടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇണ്ടെങ്കിലും അങ്ങനെ പോവലൊന്നുല്ല എപ്പളേലൊക്കെ നമ്മള് എന്തേലും പരിവാടികാെക്ക പോകുമ്പൊ പോയ് അങ്ങനെല്ല എന്തെങ്കിലും കാര്യത്തിന്‌ പൊർ ത്തർങ്ങാണെങ്കിൽ അങ്ങനെയെക്കെ റെസ്റ്റോറന്റിലൊക്കെ കേറാനെല്ലാതെ
അല്ലാതെ ഫുഡ് കയിക്കാൻ പോവ്വാർണ് അങ്ങനെ ഒരു പോക്കില്ല
ഇല്ല ഇല്ല അങ്ങനെ പോകലൊന്നുല്ല ഇത് വെരെ അങ്ങനെ പോയിട്ടില്ലട്ടോ പോവണെങ്കി പോവൊക്കെ ചെയ്യാ പക്ഷെ അങ്ങനെ പോയിട്ടൊന്നുല്ല
ഫുഡിനോട് ഇഷ്ടല്ലായ്റ്റാ അതോ ഐന്റെ കേട്കള് വിചാരിച്ചിട്ടാേ
ഇഷ്ടല്ലായ്കയൊന്നല്ല ഇങ്ങനട് എർങ്ങീട്ടില്ല ഇതെന്നെ അയന്നെ വീട്ടില് ഇനിയിപ്പം എന്തെങ്കിലും പർഞ്ഞാലും വീട്ടില് സാധനം കൊണ്ടന്ന് വീട്ട്ന്നെന്നെ ഇണ്ടാക്കാന്നല്ലാതെ
ഓഹ്
പിന്നെ മക്കളൊക്കെ എപ്പളേലൊക്കെ പോവും ഓലൊക്കെ ഇവടെ ഇണ്ടാവുമ്പാെ വൈ കുന്നേരാെക്ക ചായ കുടിക്കാനൊക്കെ അങ്ങനെയെക്കെ പോകുന്നെല്ലാ ആഹ് അങ്ങനെ പോകുംന്നെല്ലാതെ
ഏഹ് ഇഞ്ഞ് എണ്ണക്കടിം നല്ലതെല്ലലെ
ആഹ് എണ്ണക്കടിം നല്ലതല്ല ഇമ്മളെ ശെരീരത്തിന് കൊഴ്പ്പ് കൊളസ്ട്രോള് കാണലേ ആഹ്
ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്
ആഹ് അതെ ഇപ്പ ഞമ്മളറിയാ ചെറിയ കുട്ട്യാളായാലും കാൽസ്യക്കൊ എന്ത് ഞമ്മള് അസുഖം ഇണ്ടെങ്കിലും ഞമ്മള് പോയി കാണിച്ചാല് കാൽസ്യല്ല രക്ത ഇപ്പെല്ല
ഇപ്പ ഇന്റെ മോനൊക്കെ ഭയങ്കര കാല് വേദെനയാ അപ്പൊ എന്താ കാൽസ്യം കമ്മിയാണല്ലോ ഈ പ്രായം എത്തീട്ടൊള്ളൂ പഷെ കാത്സ്യല്ല
അതെ അമ്മളെെന് പണ്ടത്തെ പോലെ ഓല് അമ്മളെ കിഴങ്ങ് വർഗ്ഗങ്ങങ്ങള് എലക്കറികള് ഇങ്ങൻത്തെ ഒന്നുംഓല് തിന്നില്ലല്ലോ ഇ ഫാസ്റ്റ്ഫുഡ് താഅല്ലോ കൂട്തലും ഉള്ളെ ഇഞ്ഞ്പ്പ ഞമ്മളെ വീട്ട്ലാണെല്ലെ ഞമ്മള് ബീഫ് മീന് എർച്ചി കോയി ഇതെന്നെല്ലെ അമ്മക്ക് സ്ഥിരായ്റ്റ് ഞമ്മള് കഴിക്ക്ണ്
ആഹ്
പിന്നെ പർണാല് മറ്റേ പോൽത്തെ ചീര മുരിങ്ങ അങ്ങനെയെക്കെ വെച്ചാലും ഓൽക്കത് വാണ്ട തിന്നൂല
ആഹ് അതെന്നെ തീരെ കഴിക്കൂല എലക്കറികളൊന്നും
ഉം പണ്ട് പിന്നെ നിവർത്തില്ലാത്തത് കൊണ്ട് എല്ലാ വീട്ട്ലും അതെന്നെ ഇണ്ടാവൊള്ളൂ അതെ കിട്ടൊള്ളൂന്ന്ള്ളഇത്ണ്ട് ക്യ എല്ലാരും കയിക്കേനി
ഉം
പഷെ എൻത്രീ ഈ എലക്കറികളൊക്കെ ടേസ്റ്റാണ്
പണ്ടൊക്ക ഭയങ്കര രസേനി പഷെ പണ്ടത്തെ രസപ്പല്ല ഇപ്പ ഞമ്മള് ഇണ്ടാക്കി റ്റാണോ അതും അറീയിലട്ടൊ
ആഹ് പണ്ടത്തെ രസപ്പല്ല അത്പതാ നാ വിചാരിച്ച് ഞാ വെക്ക്ണത് രസല്ലാഞ്ഞിട്ടായിരി
ഞാന് അതന്നെ വിചാരിക്കാറ് പഷെ പയെ ആൾക്കരെ കൈപ്പുണ്യം വേറെ തന്നെയാണ്
ആഹ് ആഹ്
ഇവനിങ്ങ്ല് എന്താണ്ടാക്കല് ഇങ്ങള്
ഇവനിങ്ങ്ല് പ്രത്യേകിച്ചൊന്നുംണ്ടാക്കലില്ല
ഉം
പിന്നെ മഴയൊക്കെ ആകുമ്പോ എന്തേലൊക്കെങ്ങനെ കിട്ടണംന്നൊരു അഗ്രഹ
മയ്യ അവ്മ്പോ ചൂട്ള്ള എന്തെലൊക്കെ കിട്ടണം തോന്നൂലെ
പിന്നെ മഴ ഇല്ലെങ്കി പിന്നെ വെള്ളം കുട്ച്ച് ആവിശ്യല്ല മഴണെങ്കി പിന്നെ എന്തേലും വൈഗുന്നേരായുമ്പോ എന്തോ പള്ളെ പയ്ക്ക്ണമാരിക്കെ തോന്നലാ.
ആഹ് ഇന്ന്പ്പോ മയആയിട്ട് എന്താ അറീല ഭയങ്കര വെശപ്പ് പോലെ മഴക്കാലത് ത്തോരു പ്രത്യേക വെശപ്പാണല്ലോ.
ആഹ് ആഹ്
ഇഞ്ഞിഎന്തേലും ഈവനിങ്ങ്ന് എന്നും ണ്ടാക്കണം വിചാരിക്കു സ്നാക്സ് അല്ലന്നാലും എന്തേലൊക്കൊര് ക്ഷണം.
ഇക്ക ചോറ് തിന്നായ പഷെ കറിണ്ടാക്കിണ് മീകറിയണ്ടാക്കിയെ ഞങ്ങൾ പോയി മറ്റേ ഞങ്ങളെ ജില്ലക്കാരെ ഒരു സ്പെഷ്യലാണ് കറി
ഏഹ്
ഞങ്ങള ജില്ലയിലള്ളരി ഇതാണ് മീൻ കറിയ മീൻ മോളിട
ആ എങ്ങനെ
പിന്നെ എല്ലോട്തും ഇണ്ടാക്കലണ്ട് പക്ഷെ നമ്മള് നമ്മൾ ഈ ഞങ്ങൾ ഈ ജില്ലേൽ കൂടുതലും ഞ എന്റെ കല്യാണം കഴിഞാരെ എനിക്ക്ങ്ങ തോന്നട്ടോ ചിന്താതിക്കെ ഉച്ചക്ക് വച്ചക്ക തേങ്ങാച്ചക്കറി എന്ത് കറി ആയാലും ഉച്ചക്കുള്ള കറി അന്തിയെക്ക് വച്ചേ ഇവിടെ ഉച്ചക്കുള്ള കറി ഉച്ചക്ക് അന്തിയക്ക് താ കറി കൂട്ടൂല
ഏഹ് അങ്ങനെണ്ടോ അവിടെ
ആഹ് ഇവിടെ എന്തോ ഒരു മൊളകിട്ട കറി രാത്രി കോഴിയാണെങ്കി കോഴീ മീനാണെ മീന് കൂടുതൽ മീനാണ് ഇണ്ടാകൽ ആഹ് വാവ് ഇബടെ ഒരു ഇതാണ് അങ്ങനാണ് ഇനക്കങ്ങനെ തോന്നിയട്ടോ നി വേറ ഉള്ളൾക്ക് എങ്ങനെ തോന്നി നിക്കറിയില്ല ഇ ഇത് ഞാനാ
നിങ്ങള് രാവിലെ വെച്ച കറി അന്തിക്ക് കൂട്ടാറേല്ല
രാവിലെ വെച്ച കറി ഉച്ചക്ക് വെച്ച കറി ആ ഉച്ചകക്ക് മാത്രേ ഉണ്ടാക്കുള്ളൂ തേ തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കില് രാത്രിക്കക്ക് തീരെ കൂട്ടൂല
തന്നെ
ഞാനക്കെ കൂട്ടൂട്ടോ ക്ഷെ ഇവിടെ പൊതുവേ ഇവിടെള്ള ആൾക്കാര അങ്ങനാണ് അതെന്താച്ചാല് ഓര്ക്ക് രാത്രി ആകുമ്പോ ഒരു മൊളകിട്ട വെള്ളം കിട്ടണം
ഓഹോ ഞാൻ ന്നാ ആധ്യായിട്ട് കേൾക്കാണിത്
അത് ഞാനൻ ഇന്റെ കല്യാണം കഴിഞ്ഞട്ട്ഞാന ഇന്റെ ഇടക്ക് പോമ്പോ ഞാൻ പറി ലടിണ്ട്
ഇത് നമ്മൾ എളുപ്പപ്പണിക്ക് രാവിലെ വെച്ച ന്നെ ഉച്ചക്ക് ഉച്ചക്കല്ല ന്നെ അന്തിക്ക അത്രയും സുഖന്ന് വിചാരിക്കൂ
ആ അതെ ഇൻന്റെ ഹസ്ബന്റിനൊക്കെ ഉച്ചയ്ക്ക് തേങ്ങാച്ച കറി രാത്രി തേങ്ങാച്ച കറിയാണെങ്കിലും കൂട്ടുല എന്തായാലൊരു മൊളകിട്ട് എന്തൊരു വെള്ളം കിട്ടണം
എന്നട്ട് മുളകിട്ടിയാ എന്നും മീൻ
അല്ലെങ്കിൽ ഒ അങ്കി മുളകിട്ടത് അല്ലെങ്കിൽ താളി പ്പ് പോ താ താപ്പ് അ താളിപ്പുകള്
ഓ അപ്പൊ രാത്രിക്കായിട്ട് വേറെ കറി ഇണ്ടാക്കണം ല്ലേ
ആഹ് ആഹ്
അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒറ്റക്കാണ് നിങ്ങ ക്ക് ഇഷ്ടംള്ളതു പോലെ വെചുടെ
ഒറ്റക്ക ആകുമ്പോ ഞാന അങ്ങനെ നോക്കല്ല ഞ ഉച്ചക്കുള്ള ഞാൻ ഇന്റെ മകക്ക് ഞാ അങ്ങനെ ഷീല്ലാകീല്ല
ആഹ്
പിന്നെ ഇവർക്ക് പിന്നെ ഇന്റെ മക്കക്ക് പിന്നെ മൊളക് പറ്റൂല അ ഞാന് ഞാന പോന്നോട്ത്ത് എങ്ങനെയാണോ ഞാൻ ഇണ്ടായിനേത് അതേമാതിരിയാണ് ഞാൻ ഇവിഡിം ചെയ്ത്
ആഹ് അയ്ശേരി
അപ്പൊ കറി മീൻകറി ഇണ്ടാക്കീന് ഇങ്ങളൊക്കെങ്ങനെ മീൻകറി ഇ ണ്ടാക്കാ
ഞാന് ഒരു എളപ്പ പണി ഇടക്കലാണ് ഇന്നാലും ഇവിടെ ഹസ്ബൻഡ്ന് കൊഴപ്പല്ല ഇഷ്ട്ടല്ല ഞാന് ഫുള്ള് സാധനങ്ങൾ ആദ്യം വാട്ടും വെല്ലിയുള്ളീം തക്കാള്ളീം ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി വാട്ടും തൊലി കളിഞ്ഞാണ്ട് നാസവാളി വാ ട്ടും
ആഹ്
കാരണം ഇവിടെ ആർക്കും കറീല് ഒന്നും വാണ്ട ഉള്ളീം താക്കളി ഓരോന് ഇങ്ങനെ പൊർക്കി നക്കും മേൽക്ക്
ആഹ് ആഹ്
അപ്പൊ ഒന്നും വേണ്ട എല്ലാത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിംചെയ്തോട്ടെ ഒന്നും കിട്ടാൻ വേണ്ട ഇതൊണ്ട് ചെറിയ കഷ്ടണങ്ങളാക്കി സവാളി തന്നെ ചെറിയ വെ ചെണ്ണയിൽ ഇട്ട നല്ലോ ചൂടാക്കി വയറ്റുന്നിട്ട് ചൂടറിയിട്ട് മിക്സ നന്നായിട്ടായിരിക്കും എന്നിട്ട് പിന്നെ കൊറച്ച് വെളിച്ചെണ്ണ ആ അതൊരു പ്ര പ്രത്യേക ടൈസ്റ്റ് ആണല്ലോ ഇവിടെ ഇന്റെ മൂത്തച്ച്ചിന്റെ ഉമ്മ പറഞ്ഞാ അങ്ങനെ ചെയ്ത് നോക്കാൻ
അത ശരി ഞാനിപ്പ ഇന്ന് കറി ഉണ്ടാക്കിയത് എങ്ങനെയാ വച്ചാല് ഞാാന് തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പച്ച മിക്സിയിൽ ഇട്ട് അരച്ചാട്ട്
ആഹ
എണ്ണയിൽ ഇട്ട് അങ്ങനെ അ എണ്ണയിൽക്കിട്ട്
അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്തന് പക്ഷെ ഇപ്പൊ വവര് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കായ ആായിട്ട് നിക്കുവല്ലോ
ഉം
ഒന്ന് വഴറ്റിയിട്ട് അരക്കുക എന്നിട്ട് ഒരു വൾ വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ടിട്ട് കൊറച്ചുള്ളി വേണെങ്കി ഞാൻ ജസ്റ്റ് ഒന്ന് മൂപിച്ചടുക്കും കാരണം തീരെ ഉള്ളില്ലായഞ്ഞാൽ മീൻ കറിയാണ് തോന്നൂലല്ലോ തുള്ളി ഉള്ളി ഇട്ടിട്ട് അതൊന്ന് മൂപ്പൈ വന്നാല്അതിലേക്ക് ഈ ചതച്ചതിടും എന്നിട്ട് മുളക് പൊടി മഞ്ഞ പൊടിയ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുളിവെള്ളം പീഞ്ഞ് പാർന്നിട്ട് അത് തിളക്കുമ്പോൾ ആയില്ക്ക് മീൻ
അത് ശരിഞങ്ങ ഒന്ന ഉണ്ടാക്കി നോക്കണം പിന്നെ ആ രണ്ട മൂന്നാൾക്കാരൊക്കെ ആവുമ്പോ നല്ലത ആണല്ലോ കാരണം തോനെ വെള്ളവും കാര്യൊന്നും വേണ്ട
ആഹ് ഇവിടെ തീരെ വേണ്ട ഇവിടെ ഉമ്മ കൂട്ടൂല കറി
ആഹ് ആഹ്
ഉമ്മാക്ക് മീന് ഇഷ്ടല്ല ഇപ്പൊ അപ്പം ഉ്മാക്ക് വേറെ എന്ത അല്ലെങ്കിൽ എന്തതു ചെയ്യുന്നുമമാക്ക് പളിക്കാ ഇഷ്ടണ് മീൻ ഇടുന്നതിന്റെ മുന്നേ ആ മസാല ഉള്ളിക്കൊട്ടെ കുളിവെള്ളം പറഞ്ഞ കറി മീൻ ഇടുന്നതിന് മുന്നേ ഞാനൊരു പാത്രത്തിൽടുത്തോക്കും
ആഹ് ആഹ്
മക്ക് മീൻ ഇട്ടാലേ പ്രശ്ന ള്ള അതിന് മുന്നില പുളി വെള്ളം ഇഷ്ടമാണ് അതിന് മുന്നേ ആകുമ്പോ പുളിരു വെള്ള കറിയെല്ലാം ആവുള്ളോ അപ്പൊ അത് മുക്കിയ കുന്നിട്ട് പിന്നെ ഞങ്ങക്ക് മീൻ ഇടും ഹസ്ബൻഡ് തന്നെ കയറി കൂട്ട് ഹസ്ബൻഡും മോിക്കും മീൻകറിനോട് വലിയ തല്പര്യം താല്പര്യല്ല ചെലപ്പങ്കും കൂട്ടും ചെലപ്പേും കൂട്ടൂല അത്ര വല്യ ഇഷ്ടല്ല
ന്ന ഉണ്ടാക്കി നോക്കണം
ഉം അഹ് ഡക്കി നോക്കിയ രസ ആണ്
ആഹ് വേറെന്താ നായിക്കോട്ടെ
ആഹ് എന്നാ ശരി
ആഹ് ആഹ്